ആ ആ കേക്ക്ന്ന് ണ്ട് പറഞ്ഞളൂ. ആഹ സുഖം ലല്ല.
ഉമ് വീട്ടിലല്ലേ?
എന്താണ് പേര്?
വീട്ടിലല്ലേ
ആഹ് വീട്ടില്. ഇപ്പൊ വെറുതെ ഇരിക്ക മക്കളൊ ക്കെ ആയിട്ട്.
ആഹ് ഒക്കെ അതെ ആ അത് ശരി. ഫുഡ് ക്കെ കഴിച്ചു കഴിഞ്ഞില്ലേ! ഉംമ് ചായ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചിട്ടില്ല ഏഹ് ആഹ് ഞാ എനിക്കങ്ങനെ ചായടിക്കാൻ കഴിയില്ല.
ഇല്ല ആഹ് അ കുട്ടിളൊക്കെ.
ആഹ് അവരിണ്ട് അവര് ഓരോന്നോന്നും കഴിച്ചൊക്കെ ഇരിക്കണെങ്ങനെ.
തന്നെ ആഹ്.
ഉമ് പേരെന്താ?
മാഗ്ഗി ഉണ്ടാക്കോ?
ആഹ് ഇപ്പൊ വാഗം മൂടിക്കെട്ടി നിക്കണ കാലാവസ്ഥ ത്തയാണ് പെയ്തിട്ടില്ല
അതെ ആഹ് പിന്നെ തീരെ കിട്ടീട്ടില്ലേ മഴ?
ആഹ് കിട്ടീട്ടൊക്കെണ്ട് ഇന്നലത്തെ ഇപ്പഴ്ത്തെ കാര്യം പറഞ്ഞതാ
അതല്ലേ ആഹ് അത് ശരി പിന്നെ എന്താ ഫുഡ് ഇണ്ടാക്കിയെ?
ആഹ് ഉച്ചക്ക് ചോറും ആഹ് മീൻ കിട്ടിയാ വെയ്ക്കും ഇന്ന് കിട്ടീല്ല ഇന്ന് ക്യാരറ്റ് ഉപ്പേരി വെച്ചു.
ക്യാരറ്റ് ഉപ്പേരി ആഹ് മക്കൾക്ക് മീന് വേണന്ന്ണ്ടോ അങ്ങനെണ്ടോ?
ഏയ് അങ്ങനെ നിർബന്ധന്നുല്ലാ അവര് കഴിക്കു എന്തായാലും ഉം
കഴിക്കണ്ടാവൂല്ലേ
ആഹ് എൻക് കുട്ടിയേ ഇല്ല ചെറിയ കുട്ടികളാ ഒന്നര വയസ്സും ആഹ് ഒരാൾക്ക് ഒന്നര വയസ്സ് ക്ക് ഒരാൾക്ക് മൂന്നര വയസ്സ് സ്കൂളില് നെഴ്സറിയീല് യിൽ ചേർത്തി ആഹ് നേഴ്സറിയിൽ ചേർത്തീട്ടുണ്ട് ആഹ്
തെന്നെ പോണുണ്ടോ ഈ വർഷാ ആക്കിക്കണ്?
ആഹ് ഈ വർഷം ആക്കിട്ടുള്ളു
ആഹ് പോവോ എങ്ങനെ വാഷി ഇള്ള ആളാണോ?
പ്പില്ല അങ്കൻവാടിയില് മൊടങ്ങാണ്ട് പോയിരുന്നതാ മടിയൊന്നും ഇണ്ടായിരുന്നില്ല
ഇണ്ടായിട്ടില്ലല്ലേ ആഹ് അപ്പൊ പിന്നെ പോവണ്ടാവും കൊഴ് ഇന്റെ മോളേം ഞാൻ ചേർത്തി ഇപ്പോ രണ്ടാമത്താളെ ഇപ്പൊ എൽ കെ ജി യിൽ ചേർത്തിട്ടുണ്ട് പോവോ എന്തോ അറീല്ല ബാലവാടിക്കൊന്നും അങ്ങനെ പോയിട്ടില്ല
ആഹ് ഏഹ് ഇത് ഇവൾക്ക് ഫസ്റ്റ് ആഹ് ആഹ് ഓള് ഫസ്റ്റ് ഡേ കൊണ്ടെയിരുത്തിയപ്പളും അങ്ങനെ കൊഴപ്പൊന്നും ഇണ്ടായിട്ടില്ല ട്ടാ ഉം
ഇവള് അങ്ങനെ ബാലവാടിക്കൊന്നും പോയിട്ടില്ല ഞങ്ങളെ അടുത്ത് ഒന്നും ബാലവാടി ഇല്ല അപ്പൊ പിന്നെ കൊറച്ച് വിട്ടു പോണം അമ്പത് രൂപ ഓട്ടോക്ക് കൊടുക്കണം അങ്ങോട്ട് വൺവേ പിന്നെ തിരിച്ച് വരുമ്പോ നൂറ് രൂപ അങ്ങൻ അങ്ങനെ കൊടുക്കണം അപ്പോ പിന്നെ ഞാന് ഇല്ല പിന്നെ ഏതായാലും പ്രീ കെ ജിയിൽ ആട്ട് പോട്ടെന്ന് വിചാരിച്ചു വല്യാളെ സ്കൂളിൽ ഈ പ്രാവശ്യം പ്രീ കെ ജി തൊടങ്ങിട്ടുണ്ട് അപ്പ പിന്നെ അങ്ങട് ആണ് പോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ അവരാവുമ്പോ പിന്നെ രണ്ടാമത്തെ കുട്ടിക്ക് മൂത്ത ആൾക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു ഉം രണ്ട് ചെറിയ ആൾക്ക് പ്പോ രണ്ട് വയസ്സ് അങ്ങനെ മൂന്ന് കുട്ടികളാ പിന്നെ വെക്കേഷനായിട്ട് എങ്ങും പോ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
വെക്കേഷൻ വെക്കേഷെനൊന്നും ഇല്ലല്ലോല്ലേ?
ആഹ് വെക്കേഷന് ഇപ്പൊ ഞാന് ഇപ്പൊ എന്തായാലും വീട്ടില്
ആഹ് അല്ലെ ഇനിയിപ്പോ അതെ ആഹ് നിന്റെ വീട്ടിലാ?
ആഹ് ഏഹ് ഇനി സ്കൂള് തൊറന്നു കഴിഞ്ഞാ ഇല്ല ഇപ്പൊ വർക്ക് ചെയ്യണൊന്നില്ല ഇപ്പൊ വർക്ക് ചെയ്തിരുന്നു ഇപ്പൊ കുട്ടിയേള് ആയേന് ശേഷം പോവാൻ പറ്റീട്ടില്ല
സ്കൂളിലോ എങ്ങനെ വർക്കെയ്യെണെ ലാബ് ടെക്നീഷ്യൻ ആഹ് അത് ശരി കുട്ടിയാളെ ചെറിയ കുട്ടിയേള്
ആഹ് ആഹ് ഹസ്ബൻഡ് അമ്മ ആഹ് ഹസ്ബൻഡ് നാട്ടിലെന്നെയാ സ് അപ്പൊ ഹസ്ബൻഡൻ്റ് വീ ട്ടില് അമ്മാന്ന് പറയുന്നത് ഉം ആള് പ്രായ ഈ കൊറച്ചും കൂടി ഏയ്ജ്ഡാ കൊ ഇപ്പൊ എൺപത് വയസ്സൊക്കെ ആയതാ അപ്പ നോക്കാ കുട്ടികളെ നോക്കാൻ ആരും ഇല്ലാത്തത് കാരണം അങ്ങനെ ജോലി ക്യാ പോൺല്യ ഇപ്പൊ ഉം ആഹ്. അതെ. അപ്പൊ ഇനി ഇറ്റിങ്ങളെ ഇനി സ്കൂളിലൊക്കെ പറഞ്ഞയ്ച്ച് തുടങ്ങുമ്പളെ നമുക്ക് ഇനി പോവാൻ പറ്റുള്ളൂ ജോലി
ഉം അതെ അതെ അതെ.
! ! ! ! ! ! ! ! ! ! ആ നാട്ടിലെന്നെ ആള് കൺസ്ട്രക്ഷൻ വർക്ക് വീട് പണിയൊക്കെ ആഹ് ആഹ്‌ വർക്കുണ്ട്. ഉം.
ട്രിപ്പൊന്നും പോയിലേ?
ഇല്ല ഇത്തവണ പോയില്ല.
പോയിട്ടില്ലേ ആ. ഇഞ്ഞ്പ്പ സ്കൂൾക്കോവലൊടങ്ങ്യാ പിന്നെ നട്ക്കൂല. മ്. പിന്നെ ഒന്നും നടക്കൂലറ്യാ പിന്നെ എന്തൊക്ക എന്നിട്ട് വേറെ വിശേഷങ്ങളൊക്കെ?
ആ അങ്ങനൊക്കേ പോണ് അവ് ടെ ആ ആഹ്. എവിടെ വീട് ആ ശെ അതെ അതെ.
പിന്നെ കുട്ട്യാൾക്ക് പ്രത്യേകിച്ചെത്തെലും കൊട്ക്കും ഇവ്ടെ എന്താ പർഞ്ഞേ പിന്നെ
ആര സൗണ്ടേക്ക്ണ്ടല്ലോ?
ആത് കുട്ട്യള്.
ആ അത് ശെരി കളിക്കാണോ ആ അത് ശെരി. രണ്ടാളും കളിക്ക ഞാനിവിടെ ആ മണ്ണാർക്കാട്.
ആഹ് ആ.
ഉം പിന്നെ? തല്ലൂടോ കച്ചറണ്ടോ രണ്ടാളും തമ്മില്?
ആഹ് എടക്ക്. ക്കെട്ക്ക്. ആ രണ്ടും പെൺകുട്ട്യളെന്ന്യാ. അവര് ആ
ആ ചെറ്യായ മാറ്റല്ലെള്ളൂല്ലേ.
ആഹ്. ചെർതിന് കുത്തിവെപ്പായിരുന്നു ഒന്നര വയസിന്റെ വാക്സിനേഷൻ ആയിരുന്നുന്നലെ. അപ്പൊ ആവാശി ഇണ്ട് മൂപ്പര്ക്ക് ആ പനി രാത്രില് പൻച്ചിര്ന്നു. പിന്നെ പൻച്ചിട്ടില്ല പിന്നെ കാല് വേദന ഇണ്ടായിട്ടൊ
തന്നെ ആ അത് ശെരി. ആ ഒന്ന എത്ര വയസ്സിന്റെ ഒന്നര വയസ്സിന്റെ?
ഒന്നര വയസിന്റെ.
അത് നന്നായിട്ട് പനിക്കുന്നതാണല്ലോലെ.
ആ രാത്രില് മാത്ര പൻച്ചുള്ളൂ പിന്നെ പൻച്ചില്ല മര്ന്ന് പിന്നെ ആറ് മണി ക്കൂറെടവ്ട്ട് മ്മൾ നിർത്താണ്ട് കൊടുക്ക്ണ്ടല്ലോ. അത് കാരണാകും രണ്ടു ദിവസം അടുപ്പിച്ച് മരുന്ന് കൊടുക്കാൻ പർഞ്ഞ
രണ്ടാമത്തെ മോൾക്ക് ഇത്പോലെ ഒന്നര വയസ്സ്ത്തെ ഇഞ്ചക്ഷൻ മെ ച്ച് ഭയങ്കര പന്യാരുന്നു പനിം കരച്ചിലും ക്കായിട്ട് ഭയങ്കര ഓ ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടായി. ചെറ്യാൾക്ക് ചെയ്തിട്ടേല്ല രണ്ട് വയസ് കഴിഞ്ഞു പക്ഷേ ഞാന് അത് വെച്ചി കുത്തിവെപ്പ് വെച്ചിട്ടേല്ല ചെറ്യാൾക്ക്. ഒരൂ ഒമ്പത് മാസം വരെ എന്തോ വെച്ച് പിന്നെ വെച്ചിട്ടില്ല. പിന്നെ മറ്റാൾടെ കണ്ടപ്പഴേ ഒന്നുല്ല ഞങ്ങള് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല പുറത്ത് പോയിരുന്നു സൗദി പോയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വന്ന് അങ്ങനെ ഓരോരോ തിരക്കായിട്ട് പിന്നെ വെച്ചിട്ടില്ല പിന്നെ നാട്ട് ത്തെ ഈയോരു ക്ലൈമാറ്റ് ഇതൊക്കൊണ്ട അവൻക്ക് ശരിയായപ്പയ്ക്കിനും ഉം കൊറെ വെയ്യായിണ്ടായി കഫക്കെട്ട് വന്നിട്ടും പനി വന്നിട്ടും രണ്ട് ക്ലൈമാറ്റും കൂടെ അവിട്ന്നണ്ട് പെട്ടെന്ന് മാറിയപ്പോഴ പിന്നെ രണ്ടും കൂടെങ്ങട്ട് മാനേജയ്യാൻ കൊറച്ച്പണിവന്നു
ഉം
ഏഹ് അത്കാരണം വെച്ചിലെ പിന്നെ അൻക്കാർ മാ ആറു മാസക്കായപ്പാണ് പോയെ പിന്നെ പിന്നെ അവിടെ പോയിട്ട് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഒൻപത് മാസ ത്തത് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്നതിപ്പോ രണ്ട് വയസ്സ് ബസിൻ്റെ ടൈമിലവന്നെ കഴിഞ്ഞമാസം അപ്പ പിന്നെ വെച്ചിട്ടില്ല ഇനിനോക്കണം ഉം
ആഹ് ഇനി വൈകിക്കണ്ട അതെ
ആഹ് അതെ അതെ പിന്നെ വേറെന്തക്കേന്നട്ട് വിശേഷം കുട്ട്യേൾ കുട്ടിക്കെല്ലാം സ്കൂൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞോ
അഹ് സ്കൂ
പർച്ചേസിങ്ങൊക്കെഴിഞ്ഞോഴിക്കാ
ഏയ് ഇല്ല ഇല്ല
ബാഗ് കൊടൊക്കെ വാങ്ങും ഫസ്റ്റ്മുതലേ വാങ്ങണല്ലോല്ലേ
ആഹ് ബാഗ് മേടിച്ചച്ചിട്ടുണ്ട് ബാ കീ വേറൊന്നും ആയിട്ടില്ല
ഇല്ലലേ ആഹ് എല്ലംവാങ്ങണല്ലോ സ്റ്റാർട്ടിങ്ല്ലേ കഴിഞ്ഞ വർഷത്ത്ത്തണ്ട്ന്ന് വിചാരിച്ചിട്ട് ഇരുന്നിട്ട് ഇട്ക്കാൻ പറ്റിലല്ലോ ഉം ഇന്ത്യാൾക്കും തന്നെ ചെറിയ ര രണ്ടു പേർക്കും വേണം വല്യാൾക്കും വാങ്ങാണെ രണ്ടാമ ത്തോൾക്കും വാങ്ങണം രണ്ടാമത്താളെ പിന്നെ ഇപ്രാവശ്യം ചേർത്തി വല്യആള്പിന്നെ പ്ലസ് ഏ പന്ത്രണ്ട് വയസ് കയ്യട്ടെ എട്ടിൽക്കാണ് നമുക്ക്തുപോലെ കഴിഞ്ഞ വർഷത്തേക്ക് കേടായി ഇപ്പൊക്കെ വാങ്ങണം യൂണിഫോമൊക്കെ അടിച്ചാൻകൊടുത്ത് മറ്റെ ബുക്ക് ബാക്കില്ലെ ഉ ബാഗ് കൂടെ ഒക്കെവാങ്ങണം ഉ നല്ല ചെലവാ അല്ല രണ്ട് പെണ്ണൂരാണും ചെറുതാണ്
ആഹ് മൂന്ന് കുട്ടികള്ണ്ട്ല്ലേ ആഹ് അതെ
ക്കെണ്ന്നര പിന്നെ പേരരിക്കുട ഇനിപ്പോ പെരുന്നാൾ വേറെ അയിനൊരു പർച്ചേസിംഗ്ണ്ട് പ്പക്കെ ഹസ്ബൻഡ് അടുത്തആഴ്ചവരും
അതെ ഹസ്ബൻഡ് സൗദിലാ ആഹ് അവര് പോകാൻ സാധ്യതയുള്ളരു ! ! ! ! ! ! ! ! ! ! അധികായൊ വർക്കെയ്യുന്നുപ്പോ
ഇല്ല ഇല്ല ഇല്ല കുറച്ച് കുറച്ചായിട്ടോ ഉം പിന്നെ എന്നിട്ട് മക്കൾക്ക് ചായടുക്കാനൊക്കായോ
ആഹ് ആഹ് ആ എന്തായാലും മതി ഓര്ക്ക് വീട്ടില് ഇണ്ട എന്തേലും അവലിപ്പ ഉണ്ടെങ്കി അത് മതി എല്ലംകഴിക്കും ണെ കൂട്ടത്തില
ആഹ് അപ്പപിന്നെ കൊഴപ്പല്ല എണ്ണക്കടി അതോ ബേക്കറിയോ
ആഹ് ബേക്കറിയായാലും കുഴപ്പില്ല വീട്ടിലിണ്ടാക്കണ എന്തായാലും കുഴപ്പില്ല ഇപ്പ അമൃതം പൊടീണ്ട് എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കും അത ആഹ് അതൊക്കെ കഴിക്കും
ആഹ് ഇവിടെ ഞാൻ ചെറിയാൾക്ക് അങ്ങനെ വാങ്ങിന്ന് പക്ഷെ കഴിചിട്ടൊന്നും ഉണ്ടായില്ല വെറുതെ വാങ്ങും ആർക്കേലും ഒക്കെ കൊടുക്കും ഇവർക്ക് മൂന്നാൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെറുതെ വാങ്ങി ആർക്കെലുമൊക്കെ കൊടുക്കും ഓര് കഴിക്കൂല കഴുക്കെല്ലാം കൊടുത്തിട്ട് ഇണ്ടായിരുന്നില്ല ഓന്ക്ക് റാഗി കൊടുക്കും വൈകീട്ട് നാല് മണിക്ക് ഉറങ്ങ വച്ച് കഴിഞ്ഞ മറ്റവരും ഉണ്ടാവും പിന്നെ പഴം പുഴുങ്ങീട്ട പിന്നെ ഇമ്ലീസ്സോ എന്തെങ്കിലൊക്കെ ഇട്ട് മറ്റ് രണ്ടാളും
ആഹ് ആഹ് പ്രത്യേകിച്ച് വേറെ അങ്ങനെ ഒന്നും ഇണ്ടാക്കാൻ ഇല്ല. ചെലപ്പോ ചപ്പാത്തിയൊക്കെ ഇണ്ടാക്കും. ഇവിടെ വീട്ടില് ആഹ് അങ്ങനെ അല്ല ഞാനിപ്പോ എന്റെ വീട്ടിലാണ് നി ക്കല് അപ്പോ ആഹ് ആഹ് ഹസ്ബൻ്റെ വീട്ടിലെന്നും ചോറ് തന്നെയാണ് പ്രത്യേകിച്ചൊന്നും വേറെ ഇണ്ടാക്കാറില്ല. ഇവിടെണെങ്കി രാ രാത്രിയില് എടക്ക് ചപ്പാത്തിയൊക്കെ ഇണ്ടാക്ക ആഹ് ആഹ് ഓക്കെ
ശെരി ആഹ് ശെരി ന്നാ
ആഹ് ശെരി.